കേക്കാവോ?
ആഹ് കേക്കാം കേക്കാ.
ആഹ് ആ ആ ഉം
ഉം ഇരുണ്ട് മൂ ഇല്ല ഇല്ല മണി എത്രയായി? ആഹ് മണി മൂന്ന് കഴിഞ്ഞല്ലേ ആഹ് കൊറച്ചൂടെ കഴിഞ്ഞേള്ളൂ ഉച്ചക്കത്തെ കഴിച്ചിട്ട് കൊറ ച്ച് നേരേ ആയിട്ടോള്ളു.
ആഹ് ആ ആഹ് ഞങ്ങള് വൈട്ടോരു ചക്കട ണ്ടാക്കാന്നുള്ള പ്ലാ പ്ലാനില.
ആഹ് ഓക്കെ അപ്പൊ അയ്ന്റെ പണിയിലാലേ.
ഉം ഉം ഉം.
എനിക്കും ചക്ക രണ്ണം ഇരിപ്പുണ്ട് എനിക്കും അതൊന്ന് വെട്ടി നോക്കണം എങ്ങനാ പഴുത്തിട്ടുണ്ടോന്ന്.
അതെല്ലേ. അവടെ എങ്ങനെ മറ്റേ എലയപ്പ എലയാണോ എടനലയാണോ?
എനിക്ക് ചക്കയൊന്നു ഇല്ല കേട്ടാ ഞനിക്കിത് എന്റെ ചേച്ചി കൊണ്ട് തന്നതാ. ഇവടെ ഇവടെ ചക്കയേം മാങ്ങ്യന്നുല്ല.
അതെ.
ആ ആ അപ്പൊ ചേച്ചി ചേച്ചി തന്നതാ.
ആഹ് ആ ആഹ്.
ഞാനത് ഇല്ല ഇല്ല.
ആ അപ്പൊ നിങ്ങളെങ്ങനെയാ ഉണ്ടാക്കണേ?
ത്തില്ലാ വീട്ടില് എന്റെ വീട്ടില് മറ്റേ യലയൊക്കെ വഴനയലയൊക്കെ ഉണ്ടാർന്നു അപ്പൊ അമ്മേ ണ്ടാക്കുവാരുന്നു അവടെ ചക്കയും എല്ലാം ഇഷ്ടം പോലെ ഉണ്ടാർന്നേയ് അപ്പം ഇവിടെ ഞാൻ തന്നെയൊന്നും ഉണ്ടാക്കിട്ടില്ല, പിന്നെ വേണങ്കി വാഴയിലയിൽ ചുമ്മാത പരത്തി ഉണ്ടാക്കാ.
ആ ആ അങ്ങനണ്ട
അതെ ഉം പക്ഷെ അതിന് രുചി കൊറവാ.
ആ അത് ശരിയാ, ചക്കേടാന്ന് പറയുമ്പോ എടനെലേലുള്ള ഒരു ഇതാണല്ലോ.
അത് തന്നെ അത്തല ഉണ്ടാക്കിയാലേ ആ ഒരു കറക്റ്റ് രുചി വരുള്ളു. ആഹ് ഒണ്ടാക്കുവൊ അവടെ?
ആഹ് ഉണ്ടാക്കും, നമ്മടെ മിറ്റത്തു ഒരു എടനല എടന നിപ്ണ്ട്.
ആഹ് അത് ശരി, ആഹ് ആഹ് വീട്ടിലുണ്ടാരുന്നു.
ആഹ് അങ്ങനെ വെട്ടി കളയണ്ടന്ന് പറഞ്ഞു പക്ഷെ ഇടനേല ഒന്നും ഇപ്പ ഇല്ലല്ലോ.
ഇല്ല ശരിയ ഇപ്പൊ ഒരിടത്തും കാണാനില്ല.
അപ്പൊ ഇങ്ങനെ ആളുകളൊക്കെ വന്ന് ഈ സമയത്ത് വന്ന് ഒടിച്ചോണ്ട് പോവും. ഉം ഇപ്പൊ ഞങ്ങള് അതിന്റെ തല വെട്ടി വിട്ടേക്കുവാ.
ആഹ് ഹാ ഹാ
ഒത്തിരി പൊങ്ങിപ്പോവൂല.
അല്ലെങ്കി ഒത്തിരി പൊങ്ങി പോകും ആഹ്
പൊങ്ങി പോകും അന്നേരം ഒ ഒരുപാട് വളന്നു കഴിയുമ്പോഴത്തേക്ക് അതിന്. അയിന്റെ എലേ കൂടെ കായ് പോലെ ഉണ്ടാവുമല്ലോ.
ആഹ് ആ നേരാ അപ്പൊ പിന്നെ കൊള്ളത്തില്ലത്.
കൊള്ളൂല ആഹ് നിങ്ങളെങ്ങനെ റവേലാണോ ഉണ്ടാക്കണെ അതോ അരിപ്പൊടിയിലാണോ.
ഇല്ലായിരുന്നു.
അതെലേ
ആഹ്
ആഹ് ഞാനും അരിപ്പൊടിയില ചെലവരൊക്കെ റവേല്ങ്ങനെ അരിപ്പൊടിക്ക് പകരം റവ ഇടൂല്ലേ.
അപ്പൊ അത് കടിക്കൂല്ലേ കര്കരന്ന്
കരികരന്നാകും അങ്ങനെ ചെല അങ്ങനെ ചില ആളുകൾ അങ്ങനെ ഇടും.
ആഹ് അത് ഇല്ല ഇത് അരിപ്പൊടി ഇല്ല ഇല്ല അതിനോട് ഇഷ്ടല്ല. തേങ്ങ പിന്നെ ചെലപ്പം ചെറുതായിട്ട് അരിഞ്ഞ് വറുത്തിടും. അത് ചിലപ്പോ ഇടും ഉം. പിന്നെ എന്താ പറയ ആഹ് എന്താ പറയ അയ്യോ അരി അല്ലാതെ വേണങ്കിൽ ഗോതമ്പ് പൊടി ഇട്ടും വേണങ്കിൽ ഉണ്ടാക്കാം പക്ഷെ അതിനിച്ചിരി കട്ടി കൂടുതലായിരിക്കും ആഹ് ചവയ്ക്കാൻ അരിപ്പൊടി പോലെ അത്രയും സോഫ്റ്റ് ആയിരിക്കൂല്ല.
ആയിരിക്കൂല്ല ആഹ്
ആഹ് ഗോതമ്പ് പൊടി ആണെലും കൊള്ളാം ആഹ് ആഹ് ആഹ് അതും കൊള്ളാം അതും നല്ലതാ
ആഹ് ഇവിടെ അങ്ങനെ ഇരിക്കുമ്പഴത്തേക്കും ചക്കട ഉണ്ടാക്കാൻ പോവാന്ന് കാണുമ്പളത്തേക്കും എന്താ കപ്പലണ്ടിയും മുന്തിരിയും മേടിച്ചോണ്ട് വരും അതിടാൻ പറഞ് ആഹ് അതിടാൻ പറഞ് നിർബന്ധ അതങ്ങനെ
ആഹ്
പിന്നെ തേങ്ങയും വറത്തിടും തേങ്ങ വറുത്തിടും തേങ്ങാ ചരണ്ടിയും അങ്ങനെ ഇടുവല്ലോ അപ്പ ആ ഒരു ടേസ്റ്റ്
അങ്ങനെ ടേസ്റ്റ് കിട്ടുംഉം അത് ശരിയാ
അങ്ങനെയെ ഇവിടെ ഉണ്ടാക്കണെ എന്നിട്ടാ ഇടല്
ചക്കരയാണോ പഞ്ചസാരയാണോ ചേർക്കുന്നെ
ശർക്കരയാ ഇടുന്നത് അവിടെയോ? ആഹ് ശർക്കര കാണുമ്പഴേ ആ ഒരു നിറം കിട്ടുവുള്ളൂ
നിറം കിട്ടുവുള്ളൂ അല്ലേ വെളുത്തിരിക്കും വെളുത്തിരിക്കുമ്പോ തിന്നാൻ തോന്നൂല്ല
ആഹ് അതന്നെ പക്ഷെ പഞ്ചസാര ഒന്നും അധികം ഉപയോഗിക്കാൻ പോലും കൊള്ളൂലല്ലോ എന്നാലും നമ്മള്
ആഹ് വൈറ്റ് ഷുഗറ് ഭയങ്കര അഴുക്കാന്നാ പറയുന്നത് വൈറ്റ് പോയ്സൺ എന്നൊക്കെയാണ് പറയുന്നത് അയ്നെ ഉം
എന്നാലും നമ്മള് കഴിക്കോല്ലോ ഞാൻ ചായക്കകത്തൊന്നും പഞ്ചസാര ഇടൂല
ഞാൻ കൊറച്ചിട്ടുണ്ട് ഇപ്പം എന്നെ മറ്റേത് ഇടുവായിരുന്നു ഇപ്പം ഒരു മറ്റേത് രണ്ട് സ്പൂൺ ഇടുന്നിടത്ത് ഇപ്പോ ഒരു സ്പൂൺ ഇടം ത്തൊള്ളൂ ആഹ്
അന്നേരം നമ്മള് വല്യെ ഷെയ്ക്കോ അങ്ങനെ വല്യെ സാനങ്ങളൊക്കെ അടിക്കുമ്പഴത്തേക്ക് ഇരട്ടി പഞ്ചസാര ഉപയോഗി
ഉപയോഗിക്കും ആഹ് ഒരൂസം നോക്കും വേണം ഉം
കറിയൊക്കെ ഉണ്ടാക്കിയോക്കുമ്പോ അതൊന്നും വേണ്ട
വേണ്ട ആഹ് മധുരം ഉള്ളത് മതി അത് തന്നെ ലഡു ഒക്കെ കണ്ട എനിക്ക് തിന്നാൻ തോന്നും
ആഹ് ലഡുവൊക്ക ഞാൻ ചായക്കകത്ത് മാത്രം കൂടു പഞ്സാര അങ്ങനെ ആ ഒരു ചായക്കകത്ത് മാത്രേ ഒര് ബാക്കിയെല്ലാം
ബാക്കിയെല്ലാം തന്നെ ലഡും ജിലേബിയൊക്കെ കാണുമ്പോ തിന്നാൻ തോന്നും
തിന്നാൻ തോന്നും അതിനിവിടെ ആളുകൾ എന്നെ കളിയാക്കോം ചെയ്യും ഡൈറ്റാ ഡയറ്റാ എന്ന് പറഞ്ഞ് പഞ്ചസാര കഴിക്കൂല്ല എന്നാ ഒ റ കൊറക്കും ഇല്ല അങ്ങനെ പറയും
അത് ശെരി അതൊക്കെ കാണുമ്പോ നിന്നാൻ തോന്നോയ് ശരിക്കും പറഞ്ഞാ അവരതുകൊണ്ടല്ലേ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് കാണുമ്പ ആർക്കും ഒന്ന് തിന്നാൻ തോന്നും
തിന്നാൻ തോന്നും
ഉം അപ്പം എല്ലാവർക്കും ഷുഗറും അതും ഇതുംക്കെയണിപ്പോ
ഇപ്പ എല്ലാവർക്കും അതാണല്ലോ ഷുഗർ ക്യാൻസറൊക്കെയെന്ന് പറയുമ്പോഴത്തേക്കും പനി വര്ണ പോലെയല്ല എല്ല- ഓരോ വീട്ടിലും പോലെ ഇപ്പ
ഒണ്ട് അപ്പ അത് കേൾക്കുമ്പോ പേടിയാവും
ഓ പേടി ആവോന്നോ നമ്മടെ വീടിന്റെ അവിടെയുള്ളൊരു ചേച്ചി ഉണ്ടല്ലോ ആ ചേ ചേച്ചി പല്ല് വേദനയായിരുന്നു അയിന്
ആഹ്
അതിനപ്പം ഈ ക്യാപ്പ് ഇട്ടിട്ട് ക്യാപ്പ് സ്ക്രൂ ഇട്ട് അങ്ങനെ മുറുകി അങ്ങനെ ഇരുന്ന് അപ്പൊ പല്ലുവേനയാന്ന് പറ പോയി പോയി മരുന്ന് മേടിച്ചോണ്ടിരുന്നു
ആഹ്
അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇങ്ങനെ കുറയാതെ ഇങ്ങനെ നീര് വെച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞ് പിന്നെ തലയ്ക്ക് വേദനയായി അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞപ്പം ഇത് പല് ആ പല്ലുവേദനകൊണ്ടുണ്ടായത്.
ഉയോ
അന്നേം ഇപ്പൊ ഇപ്പ അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാ ഇവിടെ പല്ലുവേന വരുമ്പോഴത്തേ ക്യാപ്പ് ഇടണ കാര്യം പറയുമ്പോ പേടിയാവും.
അത് ശരി
ആഹ് ചുമ്മ നിസ്സാരം പല്ലിന് എന്തോ.
പല്ല് എടുക്കാൻ നേരത്തെ ഇവരിതൊന്നും കണ്ടില്ലേ അതിനകത്ത് എന്താന്നൊന്നും നോക്കിയിട്ടില്ല.
നോക്കി പല്ല് സാധാ തുള വന്നു പൽ ആ ഒരു വേദന വന്നു അത് ഈ സ്ക്രൂ ഇട്ട് കഴിഞ്ഞ് അങ്ങനെ ഇരുന്ന് പഴ്ത്ത് അങ്ങനെ എന്തോ ചെയ്തു പറ്റിയതാന്നേ.
അങ്ങനെ വന്നതാണോ സ്
ആഹ് അങ്ങനെ വന്നഹ് സ്ക്രൂ ഇട്ടേന്റെ അല്ല അങ്ങനെ ഇര്ന്ന് എന്തോ പഴ്ത്ത്. എ എല്ലേല് മുട്ടിയിരുന്ന് അങ്ങനെ എന്തോ സംഭവിച്ചതാ.
അയ്യോ എന്നാ എടുക്കാ നിസാരകാര് രിയാന്ന് ഓർക്കും ശരിയാ അത് ഓ എന്തൊക്കെയാ കേക്കുന്ന അല്ലേ
അതന്നെ അതുകൊണ്ട് ഇതൊക്കെയാന്ന് പറയുമ്പോ ഒരു പല്ലു വേദന വരുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ പേടിയാ ആ ഇത്ത ആ ഇത്താനെ ഓർമ്മ വരും
അത് ശെരിയാ നേരാ അത് പിന്നെ മറക്കൂല. മറക്കൂല്ല അത് നമ്മൾ ഓർത്ത് എല്ലാ
അതുവല്ലാ ആ ചേച്ചി നല്ല വെളുത്ത് അങ്ങനെ ഇരുന്ന ആളായിരുന്നു
ഉം
അതിന്നപ്പൊ ഈ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടേ മുഖവെല്ലാം കറുത്ത് ഒരു രൂപം ആയായിരുന്ന്
ആ ഹാ
അങ്ങനെ പേടിയാകുവായിരുന്നു അവസാനം ആഇത്തെ കാണും മുഖ ഒക്കെ കാണുമ്പോഴത്തേക്കും മുഖത്താണോ ഇത് ചെയ്യണത്
അതെ ആഹ് ഇപ്പ ഇപ്പ എങ്ങനെയുണ്ടയിന്
അത് ആള് മരിച്ചു പോയിന്നിട്ട് ആഹ് ആഹ് ആഹ് ഈ ക്യാൻസർ വന്നിട്ട് ആള് മരിച്ചു പോയി പെട്ടെന്ന് അങ്ങനെ വന്നു ഇതാന്ന്റിഞ്ഞു ഈ മരുന്ന് ഇങ്ങനെ മരുന്ന് മേടിച്ചുകൊണ്ടിരുന്നു പല്ലുവേനയാന്നും പറഞ്ഞ് അപ്പൊ കൊ കൊറേ ആയി കഴിയുമ്പൊ കൊറയാതെ വന്ന് കഴിഞ്ഞ പോയി അത് തലയ്ക്ക് വേദന വന്നു ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കി സംഭവാന്ന് അറിഞ്ഞു
ആഹ്
അറിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു അഞ്ചാറ് മാസമേ ജീവിച്ചിരുന്നുള്ളു അപ്പൊ ആ ഇതിന്റെ ചികിത്സയെ കൊണ്ട് ഇങ്ങനെ പോയി
പോയി ആ സമയം കഴിഞ്ഞു പോയി അല്ലേ
സമയം കഴിഞ്ഞു പോയി അങ്ങനെ ആഹൊണ്ട് ഓരോ രോഗം വരുമ്പോ നമുക്ക് ജസ്റ്റ് ഒരു മഴ വന്നാലോ അങ്ങനെയൊക്കെ വരുമ്പോ ഒരു പേടിയാകും
പേടിയാവും അതോ ഹോസ്പിറ്റലുകൾ ആക്കാരാണെങ്കിൽ ഇപ്പ അതൊരു ബിസിനസ്സ് ആക്കിയിരിക്കുവാ എന്തിനും ഏതിനും അനാവശ്യമായി മരുന്ന് മരുന്നുകൾ വരെയും കൊടുക്കും
കൊടുക്കും അതു തന്നെ ഈ മരുന്നു കൊണ്ട് തന്നെ നമുക്ക് പല രോഗങ്ങളുണ്ടാകും
വരുന്നുണ്ട് അതെ ഒരു കൊറോണ വന്നതിൻ്റെ ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ
കൊറോണയുടെ ഇഞ്ചക്ഷൻ എടുത്തേന്റെ ആണല്ലോ ഇപ്പ പ പല പെട്ടെന്നുള്ള മരണങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവണെ എന്നല്ലേ പറയുന്നത്
എന്നാ പറയുന്നത് ആഹ്
ആഹ് എന്തെല്ലാമാണോ ഒരു രോഗത്തിന്റ മരുന്ന് കൊണ്ട് മറ്റൊരു രോഗമുണ്ടാകുവാണല്ലോ
ണ്ടാവും പിന്നെ അത് മാത്രോ ഫുഡും ഒരു സാധനം മേടിച്ചെന്നാ അതിന് മായവില്ലാത്ത ഒരു സാധനവില്ല എല്ലാത്തിലും മായവാ ആഹ് അതു എല്ലാം നമുക്കസുഖവുണ്ടാക്കുവാ
അതും ഉണ്ടാകും നമ്മക്കിതക്കെ അറിയാഞ്ഞിട്ടും അറിയാവുന്നതുകൊണ്ടും നമ്മള് മേടിക്കാതിരിക്കൂല്ലല്ലോ
പിന്നേ മേടിക്കണ്ടേ ഭക്ഷണം എന്നാണേലും നമുക്ക് മേടിക്കാതിരിക്കാൻ പറ്റോ
പറ്റൂല ആ അല്ലാതെ ഈ ഫാസ്റ്റ് ഫുഡക്കേ
ആഹ് ആഹ് അതക്ക പിന്ന വേണെങ്കിക്കൊറ ഉച്ചക്ക് എന്നാലും പച്ചക്കറിയൊക്ക മേടിക്കണ്ടേ പച്ചക്കറിയരി ഇതിനകത്തൊക്കേയും ചേർത്തിട്ടുണ്ടല്ലോ രാസവളങ്ങള് അതു വിതുവൊക്കെയായിട്ട്.
ആഹ് അരി നമ്മളൊന്ന് ശെരിക്കൊന്ന് ചൂടുവെള്ളത്തിൽ കഴുകി നോക്കിയേ എന്തോരംകൊഴു ഉപ്പ് പോലെ കൈയിലൊട്ടി പിടിക്കൂലേ മെഴുക്ക്.
എണ്ണമയത്തിലിരിക്കുവ കയ്യേല്.
ഇരിക്കു ആഹ് അത് തന്നെ ഓഹ് നമ്മള് ഈ സിനിമേലൊക്കെ ഇങ്ങന ചേർക്കണേക്കണ്ടപ്പഴേ നമ്മള് ഇത് ക്കൂട്ട് സാധനോക്കെയാണോ. എന്നോർക്കൊല്ലോ എന്നാലും മേടച്ച് ഉപയോഗിക്ക്യാരിക്കാൻ പറ്റുവോ. അഹ്
നമുക്കെല്ലാം വീട്ടിലുണ്ടാക്കാൻ പറ്റൂലല്ലോ.
പറ്റൂല അതന്നെ ബിസ്ക്കറ്റക്കെ ഒണ്ടാക്കണയെക്കെ എന്തൊക്കെയൊക്ക ഇതാണെന്ന് പറഞ്ഞ് കാണിക്കണേ കാണല്ലോ.
ആഹ് അതെ കാണിക്കുന്നാണ് എന്നാലും കാണ്ടുമോ കാണുമ്പോ നമ്മള് മേടിച്ച് കഴിക്കേയും ചെയ്യും.
ഉം കഴിക്കോം ചെയ്യും അതാണല്ലോ അവസ്ഥ. എല്ലാ സാനം അങ്ങനല്ലേ. ഈ കൈയിട്ട് കൊഴചുണ്ടാക്കാ പിന്നെ പല രൂപ ത്തില് ഈ മറ്റേ എന്താ ജിലേബിയൊക്കൊണ്ടാക്കണ എങ്ങനെയൊക്കയാ അതൊക്കെ നേരാണോ ഇങ്ങന വീഡിയോ വിടണേന്നറിയത്തില്ല പല്ല വീഡിയോകളും കാണാം.
ബലതും കാണാം എല്ലാ ഒന്നും കറക് റ്റാരിക്യൂരില്ലെന്നാലും കുറെയെക്കെ ആൾക്കാരെണ്ടല്ലോ ഈ കണ്ടന്റൊണ്ടാക്കാൻ വേണ്ടിട്ട് ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് കാണിച്ചും ചെയ്യുന്നവരുണ്ട്. സോഷ്യൽ മീഡിയാല് റീച്ച് കൂട്ടാൻ വേണ്ടിട്ട് അതുകൊണ്ട് അത് കാരണം ഇപ്പോ ഒന്നും വി കുറെയൊക്കെ എ ഐ യൊണ്ട് ഒന്നും വിശ്വസിക്ക് ക്ക്യാൻ പറ്റാതായി.
വിശ്വസി ഇനിയിപ്പ മുമ്പോട്ടൊന്നും വിശ്വസിക്കാൻ പറ്റൂല്ല നേരാണോ ആഹ് റിയാലാണോ ഏയ് ആണോ കാര മറയാൻ പോലും പറ്റൂലാല്ലെ എല്ലാ ഒരു സജ്ജീകരണങ്ങളാ.
അതേ തിരിച്ചറിയേയില്ല.
തിരിച്ചറിയൂല്ല പിള്ളേരൊക്കെ പറയണ് ഏയാൺ. എവിടെയോ യെമ്പളൊണ്ടന്നക്ക പറണേക്കാം ഇത് എഇ യാ
ആഹ് അത് ആഹ് ചെലർക്കൊക്ക നോക്കിയാ അറിയാന്ന് തോന്ന്ന്നു.
ആഹ് എന്റെ ലൈറ്റായിട്ടൊരു സ്റ്റാറ് പോലെ എന്തോ ഒരു എമ്പളോണ്ടെന്ന് പർണ പറയണ കേക്കാ
ആഹ്
ഞാനിങ്ങനെ കണ്ടിങ്ങനെ പറയുമ്പോഴത്തേക്കും പറയും എന്റുമ്മീയത് എയീയാ എന്നിങ്ങന പറയും പിന്നെ കൊറേയൊക്കുപ
ഉമ്മാ അതുവിതൊക്ക പറയാതെന്ന്.
നാ നമ്മക്കൊന്നും അറിയത്തില്ല.